ആണ് എന്താ പറയാനുള്ളെ നല്ല വിശേഷം എന്താ ഇവ്ടെ പറ ആഹ് ഒറങ്ങിയോ എല്ലാം
ആണോ ഒറങ്ങാറുണ്ടോ അ പകലൊക്കെ.
ഉംഹ് പകല് ഒറങ്ങാറൊക്കെ ഒണ്ട് ഇന്ന് ഇപ്പൊ ചെറിയരു പരുപാടി ഇണ്ടായിരിന്ന്. പോയ് കഴിഞ്ഞ് ഇങ്ങനെ ആ ആഹ് അതിന്റെ ശീണൊക്കെ കഴിഞ്ഞ്
ചെറിയ കുട്ടിയിണ്ടാേ വീട്ടിലെ
ഓഹ് ഒമ്പത് മാസയായ ചെറിയ മോൾ ഇണ്ട്. പിന്നെ താത്തന്റെ മോളുണ്ട് രണ്ടര വയസ്സായത് അവളെ കാത് കുത്തായിരുന്നു ഇന്ന്
അത് ആയിരുന്നോ പരിപാടി.
ഏഹ് ആഹ് അപ്പൊ കാത് കുത്തുപരിപാടി ആയിരുന്നു ഇന്ന്.
ആഹ് എന്തായിരുന്നു ഫുഡ് ബിരിയാണിയോ?
ഫുഡ് ആ ഫുഡ് ബിരിയാണി ബീഫ് ബിരിയാണി ഒണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഇത്താത്ത എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് പോയി.
നിങ്ങടെ അവിടെ കാത് കുത്തൊക്കെ വലിയ പരിപാടി അയിക്കുവോ.
ആഹ് അങ്ങനെ കഴിക്കലൊന്നും ഇല്ല്യാ ഇപ്പൊഴല്ലെ അതൊക്കെ ഇതായി വന്നത്. അങ്ങനെ പിന്നെ മാറ്റി. ആഹ് അതിന് അനുസരിച്ച് പിന്നെ മാറ്റിയും കണ്ടും ഒരുക്കി കൊണ്ടുപോയി മുല്ലപ്പൂവൊക്കെ വെച്ച് കൊണ്ടുപോയി.
അങ്ങനെ അങ്ങ് കൊണ്ടു പോവോ.
ഓഹ് കൊണ്ട്പോയി.
എത്ര വയസ്സായിട്ടാ കാത്കുത്തിയെ
ഓക്കിയിപ്പം രണ്ടര വയസ് മൂന്ന് വയസാവണ് ജനുവരിയിലേക്കാ മൂന്ന് വയസ് ആകുക
ആണോ അഹ് ശരി അപ്പൊ അങ്ങനെ ഒരുക്കി കൊണ്ടുപോവല്ലേ ജ്വല്ലറിയിലേക്ക്.
ഉംഹ് അദ്യായിട്ട് ഇപ്പെ ഇവ്ടെ അങ്ങനെ ഒരു പരിപാടി.
ആണോ എന്നിട്ട് കരഞ്ഞിട്ട് കരഞ്ഞിട്ടായിരുന്നോ കുട്ടി.
ഓഹ് കരയാതെ പിന്നെ സാധാ കുത്തായിരുന്നു തോക്കൊന്നുമല്ലേ
സാധ വേദന ഇല്ലാതെ കുട്ടികളെ കുത്തുന്നുണ്ടോ.
സാധാ കുത്ത് ആ അത്രയൊരു വേദന നല്ല കുത്തുമ്പോഴുള്ള വേദന ഉണ്ടാകുവുള്ളു
അതിപ്പോ എങ്ങനെ വേദന ഇല്ലാത്ത കുത്തണെങ്കില ആ ഒരു വേദന ഉണ്ടാവൂല്ലേ.
ഉം ആ വേദന ഒണ്ടാവും ഇത് പിന്നെ സാധാ കുത്ത് വരുമ്പോല് സൂചി എടുത്ത് കുത്താണല്ലോ എയ്മ്മൽ തമ്മല് വെച്ചാങ്ങാണ്ട് ഉംഹ്
വേദന ഉണ്ടാവൂലേ.
ആഹ് നല്ല വേദന പിന്നെ അപ്പള്ള ആ വേദന ഇണ്ടാവുള്ളെന്ന് തോന്നുന്നെ
പിന്നെ ആള് റെഡിയായി ഉണ്ടാവും അല്ലേ.
ഉംഹ്
കമ്മല് കിട്ടയ സന്തോഷൊക്കെ ഒണ്ടോ.
ഉംഹ് കമ്മല് കിട്ടിയ സന്തോഷൊക്കെയൊണ്ട്
ആഹ് ആ പിന്നെന്തെക്കെ മഴയൊക്കെ ഒണ്ടോ
മഴ ഇപ്പോ അങ്ങനെ ഇല്ല്യാ അങ്ങെ തൂങ്ങിങ്ങോണ്ട്ക്കിണ്ട്
ഉംഹ് നല്ല വെയിലാണ് ഇവടൊക്കെ
ആഹ് എന്നെ ഇവ്ടെ രാവിലെ അങ്ങനെ മഴ ഉണ്ടാവല് ഉണ്ട്
ആണോ
ഉംഹ്
വൈകുന്നേരത്തെയെന്താ സ്നാക്സെക്കെ ഇണ്ടാക്കെന്നേ
ഇന്ന്പ്പൊന്നിലേക്കും നിന്നീല്ല ഇമ്പ പോയാ പിന്നെ സ് ആഹ് ഐന്റെ മയക്കത്തിലാ
ആണൊ ഇണ്ടാക്കാറ്ണ്ടോ
ഇണ്ടാക്കാറ്ണ്ട് ഇപടെ മക്കക്കൊക്കെ പതിവാണ് പിന്നെ താത്ത ഉം സ്കൂൾട്ട് വരുമ്പോത്തിന് ജൂസും ചായിം സ്നാക്സൊക്കെ ഇണ്ട റെഡി ആവണം
ആണോ അവൈകുന്നേരം വന്ന ചായട്ക്ക് ചോറുന്നൂല്ല
ഇല്ല്യല്ല്യ ചോറൊന്നും ഒക്കെ രാത്രി
ഉച്ചക്ക് കൊട്ത്തയക്കലാണോ
ആഹ് വ്ട്ത്തേക്ക് കൊടുത്തയക്കലാണ് ചോറ് ഓൽക്ക് സ്നാക്സും ഫുണ്ടും ഇല്ല പ്രൈവറ്റായേനെ കൊണ്ട് അവ്ടെ ചോറ്ണ്ടാവുല ക്കെമ്മള് കൊട്ക്കണം വലിയ മോള് നാൽലാണ് രണ്ടാമത്തെ മോള് ഒന്നിലു ആണ്
ആഹ് അതെ പ്രൈവറ്റായോണ്ടായിരി
ഉം പ്രൈവറ്റ് ഇന്ന്പ്പ അവ്ടെങ്ങനെ ക്ലാസ്ണ്ടോ മക്കൾണ്ടോ
ഓഹ് ഇന്ന് ക്ലാസ്ണ്ട് ഞങ്ങ്ക്ക് ഇവടെ വെള്ളിയാഴ്ച്ചാണ് ലീവ്
ആണോ ഇവടെ ഇന്നലെ അവധി ആയനെക്കൊണ്ട് അതിന്റെ പകരന്ന്ട്ത്തതാ
അത് ശെരി പകരട്ത്തോ ഞങ്ങ്ക്ക് പിന്നെ ഇന്നലെ ഓൾറെഡി ലീവായോണ്ട് അമ്മളതറ് ലാ ഞങ്ങളൊരു ലീവ് പോയി
ഉം അതന്നെ പക്ഷേ അയ്ന്നാലും പകരട്ക്ക്ണ്ടല്ലോ
പകരട്ക്കു അപ്പ പിന്നെ ഇല്ല്യാത്തഹ് നന്നായിന്ന്ഹ് ആഹ് അതെന്നെ പിന്നെങ്ങനെ പകരട്ക്കാണേ എന്തിനാല്ലെ അവര് ലീവൊട്
ആഹ് പകരട്ക്ക്ണാണേ പിന്നെ ലീവിന്റെ ആവശ്യല്ല്യ ഓൽക്ക് അന്നെന്നൺട്ത്താ മത് ഇബടെ മക്കള്ങ്ങട്ട് മക്കക്ക് ദേഷ്യം പിടിക്ക്യേ പകരട്ക്ക്മ്പൊ
ഞമ്മളെ ഞമ്മളെ ഈ ഒര് സംഭവത്തിനെക്കെ അവര് പകരട്ക്കൊള്ളൂ ഓരെ ഈ മ റ്റേ സംഭവങ്ങൾക്കൊന്നും പകരം ലീവ്ട്ക്കൂല
ഉം ഇത് പറിമ്പം ഇസ്ലാമിക് സ്ഥാപനാണ് എന്തേ അങ്ങനെ വന്നന്ന് അറീല ഇബ്ടെ ചെറിയ ഇബ്ടെ സ് കൂൾ ഗവൺമെന്റ് സ്കൂളൊന്നും ക്ലാസ് ഇല്ല ചെറിയ മക്കൾക്കൊന്നും ക്ലാസി ലേയ് വരേള്ള കുട്യാകൊന്നുല്ല പിന്നെ എട്ടാം ക്ലാസ് ഉതലേള്ളൂ
നന്നായിട്ട് കുക്കൊക്കെ ചെയ്യോങ്ങള്
അങ്ങനെന്നുല്ല ന്നാലും എല്ലം കൂടെക്കൊങ്ങനെ തട്ടി മുട്ടി
ഹെ ഹെ യൂട്യൂബിലക്കെ എന്തേലൊക്കെണ്ടാക്കാറ്ണ്ടോ
ആഹ് ങ്ങനെ എന്തേലൊക്കെ നോക്കും മക്കള് ങ്ങനെ പറിം ഇപ്പൊക്ക യ്ല്ണ്ടായോണ്ട് ഓള് ഓലന്നെ ഇന്നത് കാൺച്ചന്നാണ്ട് ഇന്ന്ത് നല്ലേ നാളെ
ആഹ് ആഹ് ആഹ് ഇഫോണില് കണ്ട്ട്ട്
ആഹ് പിന്നെയമ്മക്കീ മക്കളേം വെച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കൊല്ലോ
ഒറ്റ വീടാണോ ബാപ്പിയൊക്കല്ലേ
യുമ്മിംപ്പില്ല്യാ ഉമ്മ പ്പ മരിച്ചിട്ട്പ്പ നാല് വർഷാണ് ഒരു വലിയ പെരുന്നാൾന്റെ അന്നേ ഈ വല്യയ പെര്ന്നാക്ക് നാലാമത്തെ ആണ്ട് കയ്ഞ്ഞു
ഉപ്പ
ഉപ്പല്ലോ ഉപ്പ ങ്ങളൊക്കെ വരുന്നേന്റെ മുന്നേ മര്ച്ചി ട്ട്ണ്ട് പിന്നര് എളേച്ചന്ണ്ട് പിന്നര് താത്തേ ഇക്കാക്കന്റ ഫാമിലീണ്ട്
ങ്ങളും ഏഹ് എട്ടനു അനിയനോങ്ങനെ ഒരുമിച്ചായിരിക്ക്യുല്ലേ
ആഹ് ആഹ് അങ്ങനെ
വേറെ പോയിറ്റൊന്നുല്ലാരും
ഇല്ല്യാഹ് ഓല് വേറെ പോയിറ്റില്ല
ആഹ് ഒരാണല്ലോ പോവണ്ടെ ഇങ്ങള് ചെറുതാണല്ലോല്ലേ?
ഉം അല്ല ഒരെളച്ഛനിണ്ട്ന്നാലും പഷേ ഓന് ഓൻ ചെറീയെ ഒരു ബുദ്ധിമനിട്ട് ഇള്ളെ ഒരു കുട്ടിയാണ് മ്മ് ഓന് പത്തുപ്പത് വയസ്സിണ്ട്
ആണോ കല്ല്യാണയ്ചിട്ടില്ലാലെ
ഇല്ല കല്ല്യാണൊന്നും കയിച്ചിട്ടില്ല അത്രയ്ക്ക്‌ള്ളാ ഒരു ലെവല്ല് അല്ല
അ പിന്നാര നോക്കാ നിങ്ങളാണൊ?
നോക്കാ ഓന്റെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ ചെയ്യും
ആണോ?
സ്കൂളൊക്കെ പോവും ഏ നോക്കണ്ടാവിശ്യം പിന്നെ എന്തേലും അസുഖങ്ങളൊക്കെ വന്നാല് നോക്കണ്ടുള്ള അയ്‌നിവിടെ താത്തമാര്ണ്ട്. ആഹ് സ്കൂളൊക്കെണ്ടല്ലോ ഓൽക്കായിറ്റ്ള്ളെ
ആഹ് ആഹ് ആഹ് അവിടെ കൊണ്ടോയി ആക്കലാണോ
ഉം അവിടേക്ക് പോവും ര അവനന്നെ പോവും ഒറ്റക്ക് പോവും ബസ്സ് കേറി പോവും തിരിച്ച് പോരും
ആണോ ആപ്പൊ പാവലെ ഉമ്മ
എന്തേലും അസുഖങ്ങളൊക്കെ വന്നയ്‌ന് ഇത്താത്തണ്ടിവടെ എല്ലാരുണ്ട്.
നാത്തൂമാ
വല്ല്യ ഇതാത്തനെവിടെ ഹ് ഇവിടെ ഓലെ ഹസ്ബന്റ് ഇവടെ വീട് ഇട് ത്ത്ങ്ങാണ്ട് നദാപുരംകാരാണ് അപ്പൊ ആഹ് പെങ്ങളെ വല്ല്യ പെങ്ങളെ ഇവടെ തന്നേണ്. ആഹ് ആഹ്
അത്ശെരി അപ്പ ജന്മനാ അങ്ങനെള്ളതാണോ ഓര്ക്ക്
ആഹ് ജന്മനാള്ളതന്നേണ്
അത് ശരി
അതാലോയ്ക്കുമ്പോ ഇമ്മക്കൊക്കൊരു സങ്കടേയ്ര്ന്നു ഇമ്മങ്ങനെ പറയേര്ന്നു ഓൻ മരിച്ചിട്ട് മരിച്ചാ മതി ഇൻക്ക്‌ ന്നൊക്കെ ഇങ്ങനെ പറയേര്ന്നു ആരും നോക്കാണ്ടാവൂലാന്നൊണ്ട്
ആഹ് ഇമ്മക്കെന്തെങ്കിലു അസുഖായിരുന്നോ?
ആഹ് ഇമ്മക്ക് ഷുഗറ് ഇണ്ടായിറ്റ് പിന്നെ കാൽനൊരു കുപ്പിച്ചില്ല് ആഹ് നല്ല വയസ്സായിരുന്ന് പിന്നെ കാൽനൊരു കുപ്പിച്ചില് കുത്തിറ്റ്ണ്ടായിനി അപ്പ അത്ങ്ങട്ട് പൈപ്പ് വന്ന്ങ്ങാണ്ട് അറിഞ്ഞില
ഷുഗറ്ണ്ടായാലും മുറിവ് മാറൂല്ലാലോ
ആഹ് ആഹ് വേദനയാർന്നില പിന്നെ ചോരങ്ങനെ ഒൽച്ചപ്പളാണ് അപ്പളാണ് കുപ്പിച്ചില് കണ്ട് പിന്നവിടൊക്കങ്ങനെ ചെത്തി ഒയ്‌‌വാക്കി കൊറേക്കൊയ്‌വാക്കി വയ്‌ ലാസ്റ്റ്‌ പിന്നെ വൈദ്യ അങ്ങൻത്തെ സ് അത് നോ ക്കി അങ്ങനെ അയിമ്മെ പുടിച്ച് കൊറേ ഒണങ്ങി ഒണക്കം വന്ന് അങ്ങനെ കൊറേ ആയി ആയി കൊറേ നിന്നേന്റെഷാണിപ്പത് സംഭവിച്ച
അപ്പ മരണകാരണെന്തേയിരുന്നു
മരണകാരണം അങ്ങനൊന്നുല്ല പെട്ടന്നിങ്ങനെ എന്തോ ഒര് വേദന വന്നിങ്ങാണ്ട്
മ്മ് പെരുന്നാൾന്റന്നാണോ മരിച്ചേ?
പെരുന്നാൾന്റന്ന് ഞങ്ങളൊക്കെ വീട്ടി പോയി പിന്നെ താത്തമ്മാരൊക്കെ വര്ല്ണ്ട് പെരുന്നാൾന്റന്ന്
വല്ല്യപെരുന്നാൾന്റന്നോ?
ആഹ് വലിയപെരുന്നാൾന്റന്ന് രാത്രി അങ്ങനെ പിന്നെ വല്ല്യ നാ താത്തന്റെ വീട്ടിലായിരുന്നുമ്മ ഇപ്പൊ ബാത്റൂമിലൊക്കെ പോ പോയി വന്ന് അപ്പം ങ്ങനെ പറഞ്ഞ് ഇന്ക് എന്തോ ഒരു വയ്യായിക ഇണ്ട് അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാനാ അങ്ങനെ കൊണ്ടോയി ബാധിക്കുന്നായപ്പോത്തിനന്നെ മരിച്ച് പിന്നെ അപ്പ തന്നെ ഞങ്ങളത് എന്തോ അന്ന് ആഹ് വേഗം ഫുഡൊക്കെ കഴിച്ച് കെടക്കാനൊരുങ്ങണം ഇപ്പളാണ് വിളി വരണെ പിന്നെ വേഗം അന്നാണെ നല്ലോണം മഴയും ജൂലായിലായിരുന്നു അന്ന് പെരുന്നാള് നല്ല മഴന്റെ സീസണ്
ആഹ് ആഹ്
ഓഹ് അപ്പൊ അന്ന് രാത്രി അങ്ങനെ പിന്നാ ഇന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേരുന്നു പോയിട്ട് എട്ട് മാസം ആയിട്ടൊള്ളോനി പിന്നെ ഓലെക്കെ വന്ന് പിറ്റേന്ന് ആണല്ലോ പിറ്റേന്ന് എട്ട് മണിയാകുമ്പോ മയ്യത്തെടുത്ത്
ആഹ് ശെരി ഹസ്ബൻ്റ് നാട്ടിൽ ഇല്ലല്ലേ
ഇല്ലാ ഹസ്ബൻ്റ് നാട്ടില് ഇല്ല
ഡ്രൈവിംഗൊക്കെ ചെയ്യോ ഇങ്ങള്
ഇല്ല ഡ്രൈവിംഗ് സ്കൂളി ഇവടുന്നു അങ്ങോട്ട് ഇങ്ങട്ട് പോവും ലൈസൻസ് ഒന്നും ഇല്ല എന്തുകൊണ്ട് എടു എടുക്കണം എടുക്കണം വിചാരിക്ക്ണ് അപ്പോത്തിനും ഈ പ്രാവിശ്യം പോവുമ്പോ എടുക്കണം വിചാരിച്ചപ്പോത്തിന് മൂന്നാമാത്തോളും വയ ലായി പിന്നെ അവിടെ സ്റ്റോപ്പ് ആയി എന്നാ തീരുമാനിച്ചിറങ്ങുമ്പത്തിന് എന്തെങ്കിലും ഇണ്ടാവും കാരണം
ആഹ് അതെ അതെ ലൈസൻസ് എടുത്ത് വെച്ചാ നമ്മക് എപ്പ വേണേലും പഠിക്കാലോല്ലേ
അതാണ് ലൈസൻസ് എടുത്ത് വെച്ചാ സുഖായിരുന്നു അങ്ങ പറയും എങ്ങട്ടേലും നമ്മക്കെന്നെ ഒന്ന് എറങ്ങണന്നുണ്ടെ ങ്കില് വണ്ടി അത്യാവശ്യാണ് ആഹ് അതാണ്
വീട്ടില് വണ്ടി ഇണ്ടാ
വീട്ടില് വണ്ടിയൊക്കെണ്ട് നമ്മക് അങ്ങട്ട് നിക്കാന് അതന്നെ അങ്ങനെ ഞങ്ങൾ ഓട്ടലേനി ഞാനും ഇത്താത്തേം ഇങ്ങനെ ഓ പക്ഷെ ഇതാണ് ലൈസൻസ് എടുത്തില്ലാന്നുള്ള
പക്ഷെ നമ്മുക്ക് ഓട്ടി എയിം അയാലല്ലേ ലൈസൻസ് കിട്ടുള്ളൂ
ആഹ് അതും ശെരിയാണ്
അപ്പൊ ഓടിച്ച് ആയി കഴിഞ്ഞാൽ ലൈസൻസ് എടുത്താ പിന്നെ ലൈസൻസ് എടുത്ത കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി കിട്ടണോല്ലേ
ആഹ് അത് ശെരിയാ അതിന്നോട് ഇങ്ങനെ പറയും ഇയ്യോ ഈ വണ്ടി എടു ത്തോ ഞാൻ വേറെ വണ്ടി വാങ്ങിക്കോളാ ഇയ്യ് ഒന്ന് പഠിച്ചാ മതി എന്നൊക്കെ പറയും ലൈസൻസിന് കൊടു ഈ പ്രാവിശ്യംന്നൊക്കെ പറഞ്ഞീനി ഇന്നോട്
ലൈസൻസിന് വണ്ടി അല്ലാ ഹസ്ബൻഡ് ന് വണ്ടി ഇണ്ടോ
ആഹ് ഹസ്ബന്റിന് വണ്ടി ഇണ്ട്
അതുമ്മേലായിരിക്കുവല്ലേ ഓടിച്ചു പഠിക്കല്
ഇതിമ്മലാണ്
ആഹ് ഇണ്ട് പിന്നെ വീട്ടിലിണ്ടായ കുഴപ്പല്ല ഞക്കൊന്നുവിട വീട്ടിലില്ല നമ്മടെ ഹസ്ബൻഡിന്റെ ബൈക്കാണ് ഞാൻ പറയാ ആ ബൈക്ക് കൊടുത്തു ആക്ടീവ വങ്ങിച്ചാലെന്ത് സുഖാണ് അപ്പൊ പഠിക്കാൻ അതുകൊണ്ടാണ് മാറ്റാത്തന്ന് പറയും
അവർക്ക് പറയാൻ അപ്പൊ അതല്ലേ ഇണ്ടാവുള്ളൂ
ആഹ് പേടിയാണ് റോട്ടിലേക്ക് ഒക്കെ കൊണ്ടുപോകാന്
ആഹ് ഇന്നോട് പറയും ഈ കുട്ട്യാളെ ഒന്നും കൊണ്ടോവൂലട്ടോ ഇജ് ഓട്ടി പോയാൽ അഹ് വെക്കേഷനിൽ എങ്ങനെയ ട്രിപ്പ് ഓഹ് പോയിനിയോ
ആ വെക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കൊടൈക്കനാൽ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു
അഹ് കൊടൈക്കനാൽ കാണാണ്ടാവുമല്ലോ ഒരുപാട് സ്റ്റേ ചെയ്തിരുന്നോ
നല്ല രസായിരുന്നു ഇനി പോവാൻ തോന്നും മറ്റേ കേവ് അങ്ങനത്തെ സ്ഥലംണ്ടല്ലോ
ഉം അവിടെ നിന്നതേയ്ന്നു
അല്ലല്ല ങ്ങള് വൺ ഡേ ടൂർ അങ്ങനെ പോയി വന്നതാ ഇന്നാ ഓക്കെട്ടോ ഞാൻ വിളിക്കട്ടൊ